ആഹ് ഹലോ
ആഹ് എന്തക്കെണ്ട് വിശേഷം
വിശേഷം ഒന്നുല്ല സുഖം ഇങ്ങനെക്കെ പോണ്
അങ്ങനെക്കെ പോണ്ല്ലേ മഴണ്ട അവടെ
ആഹ് മഴണ്ട് അവിടെയോ
ഇവിടേം മഴണ്ട് നല്ല മഴാണ് രാവിൽ തൊട്ട് മയാണ്. എന്താ ഈ തിരുമ്പാ തിരുമ്പിയതൊക്കൊണങ്ങികിട്ടു ണ്ടോ എവിടെ കി അതാണ്ലേ മയത്ത് തിരുമ്പിയേതൊണങ്ങിയണ്ട്
ആഹ് ആഹ് ആഹ് ഓ ഇവിടെ പിന്നെ ഏ മഴ വരുവാ പോവാ മഴ വരുവാ പോവാ.
അതന്നെ ഇവിടുത്തെ അവസ്ഥതന്നെയാണ് മഴ പെയ്യാ പോവ അതന്ന ഇപ്പൊ തിരുമ്പിയതൊന്നും ഒണങ്ങി കിട്ടണില്ലന്നെ വെറുതൊന്ന് തിരുമ്പിട്ടയ ഇതന്നെ മഴ ഇങ്ങനെ പെയ്യെങ്കില് തിരുമ്പൂലേന് കാരണം ഒണങ്ങാൻ ചിക്കാൻ സ്ഥലം ഇല്ലന് ഇള്ളത് അത് ഉണങ്ങണ്ടേ ആദ്യം ഇതേപോൽ തന്നെ ആദ്യം ചിക്കിത് വരെഉണങ്ങിയിട്ടില്ല
ഉം തൃഷു
പിന്നെന്ത ഉണ്ട് ഏഹ്
തൃശ്ശൂരാണോ
എന്ത് പിന്ന ആ പിന്നല്ലേ വേറെന്തൊക്കെണ്ട് ചായ കുടിച്ചോങ്ങള്
ചായ ആ ചായ ഇപ്പൊ കുടിച്ചു
ആഹ് ചായ കുടിക്കണൊള്ളൂല്ലേ എന്താ ചായക്ക് കടി എന്താ?
കടി പഫ്സ് പഫ്സ്.
പഫ്സ് ങ്ങള് ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ വാങ്ങിയതാണോ പപ്പ്സ് ങ്ങള് ഇണ്ടാക്കിയ മുട്ട പപ്പ്സാണോ ങ്ങള് ഇണ്ടാക്കിയതാണോ
ഇല്ലല്ലല്ലല്ലല്ലല്ല അയ്യോ വാങ്ങിയതാ.
വാങ്ങിയതാല്ലേ എങ്ങനെ കുക്കിംഗൊക്കെ ഇഷ്ടാണോ ഉണ്ടാക്കാൻ ഇഷ്ടാണോ
അയ് വാ എനിക് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയില്ല നിനക്കറിയോ
ആഹ് എ എനിക്ക് കൊറേക്കെ അറിയാം ഞാൻ കട്ലേറ്റ്, സമൂസ, അതേപോലെ തന്നെ ഇറച്ചി കേക്ക്, ചട്ടിപ്പത്തിരി പിന്നെ അങ്ങനെള്ള പലഹാരങ്ങളൊക്കെ ഒരുവിധം ഉണ്ടാക്കുകൊക്കെ ചെയ്യും കേക്കും ഉണ്ടാക്കും. അതൊക്കെ ഇണ്ടാക്കും
ഐയ്ശരി അല്ല ഇത് ഇവര് ഉണ്ടാക്കി തന്നെ കഴിക്കാണോ അതോ വിക്കാണോ?
അല്ലല്ല ഞമ്മളെ ഞങ്ങള് എന്താണ് തനിയെ ഉണ്ടാക്കി വിക്കലൊന്നുല്ല. വിക്ക്ണ പരിപാടിയൊന്നുല്ല പുറത്തോട്ട്കങ്ങട്ട് കൊടുക്കലില്ല നമ്മള് നമ്മക്ക് വേണ്ടി ചായ കൊക്കെ വേണ്ടിട്ട് ഇണ്ടാക്കുക അങ്ങനെ ഇണ്ടാക്കുകന്നല്ലാണ്ട് പൊറത്തോട്ട് കൊടുക്കൂല.
ഒ ഓം
ആഹ് ന്ന്ട്ട്പ്പോ മഴത്ത് നല്ല രസണ്ടാവും ചൂടുള്ള ചായിം പഫ് ഫ്സൊക്കെ തിന്നാനേ എന്താ ഭക്ഷണം ഉച്ചക്കെന്താ കഴിച്ചത് ഭക്ഷണത്തിന്.
എങ്ങനെ
ഉച്ചക്കെന്താ ഭക്ഷണത്തിന് കഴിച്ചേ
ഉച്ചക്ക് മറ്റേ ചോറും കറിയൊക്കെ
ചോറ് കറി എന്താ കിട്ടിയത് മീന് വല്ലതും കിട്ടുന്നുണ്ടോ? അപ്പൊങ്ങനെ മഴവുമ്പോ എങ്ങനെ മീൻ കിട്ടും.
മീന്, തോരൻ അങ്ങനെയൊക്കെള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു.
തോരനൊക്കെ ഇണ്ടായിരുന്നുല്ലേ ഉം ഇവിടെപ്പോ മീന് കിട്ടാതായിന്. അന്നൊക്കെ മത്തി പഴേ മത്തി ആയിട്ട് അതായത് നമ്മള് മഴങ്ങനെ പെയ്യല്ലേ. അപ്പം പഴേ മീനൊക്കെയാണ് വി കുന്നത് ഇങ്ങട്ട്പ്പൊ ഒരുരസൂല്യ മത്തി കൊണ്ടുന്നിട്ട് ഇപ്പൊങ്ങട്ട് വെണ്ട കറി വെച്ചും ചെയ്തുണ് മീന് മത്തി എനിക്കാണെങ്കിലും മത്തി തീരെ ഇഷ്ടല്ല. ശരീരത്തിന് നല്ലതും മ മത്തിയാണ് വിറ്റാമിനൊക്കെള്ളത് മത്തിയാണ് പക്ഷെ അതെനിക്ക് ഒട്ടും ഇഷ്ടല്ല അങ്ങനെണ്. ഉം ഉം ഉം
ടതേയുള്ള്
ഏത് മത്തിയോ മത്തി ഇഷ്ടണോ ഇങ്ങക്ക് എല്ലാർക്കും. ആഹ് മത്തിന്റെ ഉള്ളിലൊരു പഞ്ഞി ഉണ്ടാവൂലേ എനി ക്കില്ലേ ആദ്യം ഇഷ്ടായിരുന്നു ഞാൻ ചെറുപ്പത്തിലെ കുഞ്ഞായ സമയത്ത് എനിക്ക് മത്തി മത്തി ഭയങ്കര ഇഷ്ടായിരുന്നു ഞാനീ മത്തി പൊരിച്ചാലൊക്കെല്ലേ അത് പൊരിച്ച് കഴിഞ്ഞാലൊരു കായം ഇണ്ടാവല്ലോ അതായത് ചട്ടീല് ആ കായത്തില് വരെയും ഞാൻ ചോറിട്ട് കഴിക്കുവായിരുന്നു അ അത്രേ ഇഷ്ടായിരുന്നു പിന്നീട് എനിക്ക് മത്തിനോട് ഒരു അറപ്പ് കുടുങ്ങി. പിന്നെന്റെ ശേഷം എനിക്ക് മത്തി ഇഷ്ടല്ല മത്തി മുറി ച്ച് കഴിഞ്ഞ വരെ ഞാൻ അതിന്റെ വാസന കൊണ്ട് ഞാൻ എന്തെയ്യും കുരുമുളകൊക്കെല്ലേ കുരുമുളക് അയിന്റെ എല കൊണ്ട് ഞാന് ഈ സോപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ കുരുമുളകിന്റെ എല കൊണ്ട് കയ്യൊക്കെ ഒന്നായിട്ട് നല്ലോണം എടുത്ത് ക്കും അപ്പം പിന്നെ വാസന ഉണ്ടാവൂലല്ലോ. അതുകൊണ്ട് അത്തറീം ഇഷ്ടല്ല മത്തി ഇബടെ ബാക്കിയുള്ളോൽക്കൊക്കെ ഇഷ്ടാണ് ഉമ്മക്കൊ പറയും മത്തിയാണ് കൂട്ടേയ്ണ്ടത് അതിലാണുള്ളത് കാൽസ്യം അടങ്ങിയത് വിറ്റാമിന് തിലാണുള്ളത് ന്നൊക്കെ പറയും പക്ഷെ നമ്മക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാധനം നമ്മളെ കൊണ്ട് തി കയ്യൂലല്ലോ തിന്നാനൊന്നും. ച്ച് അവിടെ എല്ലാം മീനും കൂ നല്ല സാധനാണത്. പക്ഷെ മീന് എഹ് എല്ലാ മീനും കൂട്ടോങ്ങള്.
ആഹ് നമ്മളതെല്ലാം കയിച്ച്, കയിച്ച്, കയിച്ച് മട്ത്തതാ.
കഴിച്ച് മടുത്തതാണ്ല്ലേ. അഹ്, ആഹ്, അഹ്, ആഹ് അടമീ
അവടെ ചെമ്പല്ലി.
ഉം ചെമ്പല്ലിയോ. തെന്താ മീന് ഞനാദ്യായിട്ട് കേക്ക ചെമ്പല്ലിയൊക്കെ.
ചെമ്പല്ലീന്നാദ്യായിട്ട് കേക്കാ ഒരു കറുത്തൊരു സാനം.
ആഹ് അറീല്ല അഹ് എന്താ കറി വെക്കാണോ ചെയ്യാ പൊരിക്കാണോ ചെയ്യ്ണെ.
വല്യ തലയൊക്കെള്ളെ.
അറിയൂല്ലന്നല് വെല്ല ഞാന് വെല്ലാണ്ട് അങ്ങട്ട്. പുഴമീനൊന്നും ഞാനങ്ങനെ വല്ലാണ്ട് കഴിക്കാറില്ല. അയ്ല് മം അതോണ്ട് ന്നാണോന്നറിയൂല. എനക്ക് വല്ലാണ്ട് അറീല്ല ചെമ്പല്ലി ഹ് അതെന്താ ചെയ്യ കറിവെ ക്കാണോ ചെയ്യ പൊരിക്കാണോ ചെയ്യ.
അഹ് ആഹ്
കറി വെക്കാണോ പൊരിക്കാണോ ചെയ്യത്.
നമ്മളെ രണ്ടെ രണ്ടുണ്ട്.
രണ്ടുണ്ടല്ലേ ടേസ്റ്റ് ഏതാണ് കറി വെച്ചതോ.
ഫ്രൈ ചെയ്യുന്നത്.
ആഹ് ആഹ് ഉം ബരട്ടുലെ അല്ല ഈ ഉള്ളീ തക്കാളിതൊക്കെ. ക്കെഇട്ടാണ്ട് വെള്ളം കുറുങ്ങനായിട്ട് വെച്ചാണ്ട് അങ്ങനെ ചെമ്പല്ലി അങ്ങനെ വരട്ടാ ചെയ്യാ.
ആഹ് അതെ അതെ അതെ അതെ എങ്ങനെ മനസ്സിലായി.
ഏഹ് ചോയിക്ക വരട്ടലാങ്ങനാണ് ഞങ്ങള് വിടെ ചെമ്മീന് വര
തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ളതാണോ ഉദേഷിച്ചേ.
തേങ്ങൊക്കെ ഇട്ടിട്ടുള്ള വരട്ടലാ അത് ഞങ്ങൾതങ്ങനെല്ല ഞങ്ങളൊക്കെ വരട്ടല്ന്നും പറയണെങ്കി എന്താജായിച്ചാ. ഉള്ളീം, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, കരിപ്പീന്റെല ക്കപ്പാടെ വെളിച്ചെണ്ണയിലിട്ടാണ്ട് നല്ല പേ നല്ല വാട്ടി. വാട്ടി അതിലേക്ക് മൊളകും പൊടീം, മഞ്ഞപ്പൊടീം, ഉപ്പൊക്കെ ഇട്ടാണ്ട് നല്ല പുളിയെല്ലാം പാർന്ന് നല്ല കുറുക്കി ണ്ടാക്കിട്ട്. അതില് ചെമ്മീനൊക്കെ ഇട്ടാണ്ട് നല്ല വരട്ടും അതാണ് വരട്ടല്ന്ന് പറയുന്നത്.
ഉം അയിശരി.
ആഹ് അയിനാണ് ഞങ്ങള് വരട്ടല്ന്ന് പറയുന്നെ. അപ്പൊ അതേ ഞാൻ ചോദിച്ചത്. അയിന്ങ്ങളെന്താ പറയാ വറക്കുകാന്നോ.
ആഹ്.
ആഹ് അതാണ്. വർ ഞങ്ങളെ വറ്ക്കല് ഏതാ അറിയോ തേങ്ങൊക്കെ ഇട്ടാണ്ട് വെ ച്ചെണ്ണയിലിട്ടാണ്ട് വറക്കും. തേങ്ങ, വെളുത്തുള്ളി അങ്ങൻത്തൊക്കെങ്ങനെ വെളിച്ചെണ്ണയിലിട്ടാണ്ട് ഒന്ന് വർ ത്തെട്ക്കും അതായത് സാമ്പാറിലോട്ടൊക്കെ വറ്ക്കും അതിനാണ് ഞങ്ങൾ വർ ക്കല്ന്ന് പറയല്. ആഹ് അങ്ങനെണ് ഹ്, ഹ് അപ്പങ്ങട്ട് ഇന്നിപ്പോ അതാണ്. ല്ലെ. ഇഞ്ഞിപ്പം ഇഞ്ഞിപ്പോ
പിന്നെ നമ്മള് പിന്നെ ഇത് ചെയ്യത്തില്ലേ എന്താ ചെമ്മീ അല്ലാ. ചെമ്മീ കഴിക്കോ ചെമ്മീൻ.
ചെമ്മി കഴിക അഹ് ചെമ്മിന് നിക്കിഷ്ട. അതേപോല് തന്നെ ചെമ്മീൻ വരട്ടിയത് അതൊക്കെ ആഹ് ആണോ എനിക്ക്. ഭയങ്കര ഇഷ്ടാണ് ചെമ്മീന് ചെമ്മീനൊക്കെ ചെല ചെല കല്യാണ വീടുകളിലൊക്കെ പോയാല് ഈളുമ്മലൊക്കെ കൊ കാണണല്ലേ ചെമ്മിന് കിട്ടണേ നമുക്ക് പൊരിച്ചത് നല്ല ടേസ് അത് തിന്നാൻ തന്നെ. ചെമ്മീൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ?
ചെമ്മീ മറ്റേ ഇതില്ലേ നമ്മടെ ചെമ്മീൻ ബിരിയാണി
ആഹ്
അതൊന്നും ഇവിടെ കിട്ടത്തില്ല ഏഹ് ഓർഡർ ചെയ്യാന് നോക്കിയപ്പോഴും കിട്ടൂല അതെന്താ
അറിയൂല്ല ചെമ്മീൻ ബിരിയാണി ഇണ്ടാക്കലറിയും ഇണ്ടാക്കിയാ മതിയല്ലോ അമ്മള് സ കൊറച്ച് ഉള്ളിയെട്ക്ക ഏഹ് അത് നല്ലോണൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് അതെപോലെ തന്നെ തക്കാളിയെടുക്കാ പിന്നെ പച്ചമൊളകും ഏഹ് ഇട്ത്താ ഇന്നട്ട് വെളിച്ചെണ്ണൊഴിക്കാ എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടാ എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാ. എന്നിട്ട് നല്ല നല്ലൊണം ഒന്നുടീം വാട്ടാ എന്നിട്ട് അയിലേക്ക് മൊളക്പൊടി, മഞ്ഞപ്പൊടി എന്താണ് ഉ ഉപ്പ്, മല്ലിപ്പൊടി, ഒക്കെപ്പാടെ ഇടാ തൈര്ണ്ടെങ്കി തൈര്ടു ഒയി ഒഴിക്കാ നാരങ്ങ നീര്ണ്ടെങ്കി നാരങ്ങനീരും കുരുമുളക് പൊടിം മൊളകും പൊടിയൊക്കെ ഒരു തുള്ളിയിടാൻ പറ്റുള്ളൂ കുരുമുളക് പൊടി- ഒക്കെപ്പാട് ഇട്ടിട്ട് നല്ലോണം എളക്കിയിട്ട് നല്ല വേവിച്ചെടുക്കാ ഏഹ് ഇങ്ങട്ട് ചെമ്മീനാണാ കുക്കറില് ആദ്യം ഇട്ടാണ്ട് വേവിച്ചെടുക്കണം കുക്കറലിട്ടാണ്ട് വേവിച്ചെടുത്തിട്ട് അഹ് ചെമ്മീന് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മി ഏഹ് ഒന്നായിട്ട് എളക്ക നല്ലോണൊന്ന് എളക്കി നല്ല ഒരു ഇതിലായി വെരുമ്പം ഞമ്മളീ സാധാ ബിരിയാണിക്ക് വെക്കൂലേ അരി?
ആഹ് ആഹ്
അടുപ്പത്ത് വെക്ക അടുപ്പത്ത് വെച്ച് ന്ന്ട്ട് അതിലേക്ക് അണ്ടി, മുന്തിരി, ഏലക്കായ, പിന്നെ അതേപോൽ തന്നെ പട്ട പട്ട, പൂവ് ഒക്കെപ്പാടെ ഇട്ടാണ്ട് ഏഹേ വെള്ളത്തില്ടാ ഉപ്പുടണം ഇന്നിട്ട് അത് ഒരു വിധം അത് കടിക്കുന്ന രൂപവായി കഴിഞ്ഞാല് അത് അതീന്ന് എടുക്കുക ആഹ് ഊറ്റുക ഊ ഊട്ടിയിട്ട് അതിന്റെ ചോറ് മാത്രം പിന്നെ ഇതിലേക്ക് ഈ- ചെമ്മീന്റെ കായ ഇണ്ടാക്കി വെച്ചില്ലേ അതിലേക്ക് ഇടുക അതിലേക്ക് മൂന്ന് ലെയറ് ആക്കി ആദ്യം ഒരു തട്ടിട എന്നിട്ട് നമ്മള് പൊരിച്ച ഉള്ളി പൊരിച്ചതുണ്ടാവും ഉള്ളി അണ്ടിപ്പരി മുന്തിരിയും പൊരിച്ചത് ഉണ്ടാവും ആ പൊരിച്ചത് വിതറുക എ ആ കുരുമുള അപ്പൊ കുരുമുളക് പൊടിയല്ല ബിരിയാണി മസാലേം പിന്നെ അതേ പോലെ തന്നെ പുതിനില ച അതിന്റെ മേലിതാക്കാ പിന്നെ അടുത്ത സ്റ്റെപ്പും അതേപോലെ ഇടുക മൂന്ന് കോരിയോളം ഇടുക എന്നി ഇട്ടും പിന്നെ ഇതേപോലെ ഇത് പിന്നെ അതിന്റെ മേലെ പാകുക പിന്നേം ഇടുക എന്നി അതിന്റെ മേലെ ഒന്നാകെ പാകിയിട്ട് കുറച്ച് ഓയിലും നെയ്യും പാടി ഒഴിച്ചിട്ട് നല്ലണം ദമ്മി മതി ബിരിയാണി റെഡി. ഞങ്ങള് വെക്കല് അങ്ങനെ ചെമ്മീൻ ബിരിയാണി ആഹ് ഞമ്മള് കോഴി ബിരിയാണി വെക്കുന്നില്ല അവിടെ കോഴി എന്താണ് കോയീന്റെ പകരം ചെമ്മീനാക്കിയാൽ മതി അത്രേയുള്ളൂ അല്ലാ അത് രണ്ടും തമ്മില് വല്യ വ്യത്യാസൊന്നുല്ല ഞങ്ങള് അങ്ങനെ ഇണ്ടാ ക്കറ് ഉം പിന്നെ നിങ്ങള് ബിരിയാണിയൊക്കെ ഇണ്ടാക്കൂലേ അപ്പൊ-
ആഹ് ഇവിടെ ഇണ്ടാക്കാറുണ്ട് പക്ഷെ ഈ പറഞ്ഞ സംഗതി ഉണ്ടാക്കാറില്ല
ആഹ് ചെമ്മീൻ ബിരിയാണിലെ ഒരു നോക്കേണ്ടി വരും ഒരു ദിവസം നല്ല രസം ഇണ്ടാവും ചെമ്മീന് വേണംന്നേ ഉള്ളൂ ചെമ്മീൻ ഇവിടെ കടയിലൊക്കെ കി കിട്ടൂലെ മീൻ മാർക്കറ്റിലൊക്കെ പോയാൽ കിട്ടൂലേ
അല്ല അഹ് കിട്ടും പക്ഷെ ഒണ്ടല്ലോ നമ്മള് ഓർഡർ ചെയ്ത് കഴിഞ്ഞ ഒന്നും കിട്ടൂല ഈ സാധനം
കിട്ടൂല അല്ലേ
നമ്മളെ. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലൊക്കെ ആവുമ്പോഴത്തെനെ അത് കിട്ടൂല ചില സ്ഥലങ്ങളിലൊന്നും കിട്ടൂല അവസാനം.
ആഹ് സ്ഥലങ്ങളിലൊന്നും കിട്ടൂലലേ അതാണേ പഷെ ഇവിടെക്കെ എങ്ങനെയാണ് വിചാരി ച്ചാല് ഞങ്ങൾക്ക് മാർക്കറ്റില് പോയാല്. ചെമ്മീന് കിട്ടും ഞമ്മള് പിന്നെ വീട്ടു പോയാണ്ട്. ഇത് വെച്ചാ മതി ചോറ് വെച്ചാ മതി ഇജ്ജ്.
ഇമ്മളെ ഞാൻ പറയട്ടെ ഇമ്മളെ ഇത് ഏഹ് കല്ലുമ്മക്കായ.
ആ കല്ലുമ്മക്കായ ഇഷ്ടം കണക്കില് കിട്ടും ഉം കല്ലുമ്മക്കായ അവിടെ കിട്ടും. കല്ലുമ്മക്കായ പിന്നെ എന്താണ് പൊരിച്ചത്ണ്ടാവും പല കല്ലുമ്മക്കായ കൊണ്ട് കായൊക്കെ തേച്ചാണ് നമ്മള് ഉള്ളില് പൊതിയൂലേ എന്നിട്ട് പലഹാരം ആഹ് രണ്ട് ത ക്കാണ്ട് മൊളകും പൊടിയും മൈദയൊക്കെപ്പാട് ചേർത്താണ്ട് പൊതിഞ്ഞാണ്ട് പൊരിച്ചെടുക്കണില്ലേ അത് കിട്ടും.
ഉം അതേ ഈ കോഴിക്കോടി ഈ കോഴിക്കോട് കണ്ണൂർ ആഹ് ഏരിയയിലല്ലെ കൂടലുള്ളേ.
ആ കോഴിക്കോട് ആ അആഹ് ഭാഗങ്ങളിലൊക്കെയാണ് ഈ കല്ലുമ്മക്കായൊക്കെ ഏ കൂടുതല് ഉണ്ടാവണേ. അവിടെ പിന്ന വേറെ സ്ഥലങ്ങളിലൊക്കെ ഇണ്ടാവു ഇക്കാരം ന്നാ ശെരിട്ടോ ഞാൻ വിളിക്കട്ടോ ഇങ്ങളെ.
ആഹ് പഷെ ഇവിടെ